ഹലോ ആ കോം ആ കേൾക്ക്ണ്ണ്ട് എന്തൊക്കെയുണ്ട്
എന്താ വിശേഷം സുഖല്ലേ
ആ സുഖം കുഴപ്പോന്നില്ല എന്തവാ വർത്താനം
അത്താനം പ്രത്യേകിച്ച് ഒന്നുല്ല ഇങ്ങനെ പോകുന്നു
ആ ചായ കുടിച്ചോ
ചായ കുടിച്ചിട്ടില്ല മോന് ട്യൂഷന് പോയി ഓൻ വന്നിട്ട് കുടി ടിക്കാന്ന് വിചാരിച്ച്
ആ ആ ആ എങ്ങനെയാ എവിടെയാ ട്യൂഷൻ
ഇവിടെ അടുത്തതന്നെ ആ അവിട്ന്ന് അങ്ങോട്ട് ഒരു വീട്ടില് ഞാൻ ആക്കിയതാണ് എനിക്ക് പഠിക്കാനൊക്കെ ഭയങ്കര മടി ആ അല്ലാണ് ഭയങ്കര മടിയാ പഠിക്കാനൊന്നും ഇരിക്കൂല അപ്പൊ ഞാൻ ട്യൂഷൻ ആക്കിയാല് അവര് നോക്കിക്കോളുല്ലോ ഉം
എന്താങ്ങട്ട് ഇവിടെ പോവാൻ മടിയുണ്ടോ
പോവാൻ മടിയന്നെ എന്നും പറയു ഞാൻ പോവില്ല പോവില്ല എന്നൊക്കെ പറയും പിന്നെ ഫോണൊക്കെ ചോദിച്ചിട്ട് പോവാ ഫോൺ തരുമോന്നൊക്കെ ചോദിച്ചിട്ട്
ആ അതാണ് അത് എല്ലാ മക്കളും തന്നെ മക്കളും അങ്ങനെ തന്നെയാണല്ലോ ഫോണവിടെ കിട്ടണം ആ ആ ഫോൺ കിട്ടിയ നമ്മള് ഞമ്മള് എവിടെക്കും പോയാലും പ്രശ്നല്ല എന്ത് കഴിച്ചാലും പ്രശ്നല്ല ഉൽക്കട കിട്ടിയാ മതി ആ പോവാ
എന്തെ ഉം ചായ കുടിച്ചോ
ആഹ് ചായ കുടിച്ചു
മ് എന്ത് കടി ഇണ്ടായി ചായക്ക് കൂട്ടാൻ
ചായക്ക് ഇന്ന് ബേക്കറി ഒക്കെ ഇണ്ടേനു ചെല ദിവസ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കോ ഇന്ന് ബേക്കറിനു
അത് ശരി മക്കള് ഇല്ലയേ
മക്കള് രണ്ടാളുണ്ട് വലിയോൻ വലിയ മോൻ നാലാം ക്ലാസിലാണ് ചെറിയോൻ യുകെ
ഉം ഉം ശരി
നിനക്ക് എത്ര ആളുണ്ട് ആഹ് ഇന്ന് ലീവാണ്
ക്ക് രണ്ടാള് വലിയാള് നാലില് രണ്ടാ ചെറിയാള് ഒന്നില്
ആഹ്
ലാല്ല
എങ്ങനെ
നിങ്ങളെ മോൻ വല്യയ വല് നലിലാണോ
ആഹ് വലിയ മോനൻ നാലില് ചെറുത് ചെറിയോൻ യുകെജി
ഏഹ് ഏഹ്
ഉം
ഉച്ചക് എന്തേഞ്ന്ന്
ഇൻ അയിന് ചിക്കന് ചിക്കൻ കോടന്നീനു ചിക്കനോണ്ട് ഞങ്ങള് ആ ഉള്ളീം തക്കാളിയൊക്കെ വട്ടിക്കാട്ടെ അങ്ങനെ വെക്
ഉം കടായി ആക്കി ണ്ടാവുലേ
ആ കടായി ആക്കി വെച്ചു. കറീ ഇന്നിപ്പം കറി മറ്റേ വെള്ളരി വെള്ളരി പരിപ്പൊകെട്ട് കാണ്ട് തേങ്ങര്ച് വെച്ചു
ആഹ ആഹ് നല്ല ടേസ്റ്റ് ആണല്ലോ
ആഹ് ടേസ്റ്റാ
ന്ന് രാത്രിയേക്കു അതന്നായിരിക്കുല്ലേ
രാത്രിയൊകായാലാ രാത്രി ഇവിടെ പിന്നെ ഇവരാ ആണങ്ങളൊക്കെ ചപ്പാത്തി കഴിക്ക
ആഹ് ചപ്പാത്തിന്റെ ആളാ
ആഹ് ചപ്പാത്തി ഇവിടെ വാപ്പാക്ക് ഷുഗർ എഹ് പ്ര ഷറൊക്കെ ണ്ടായികോണ്ട് ണ്ടായോണ്ട് ആഹ് ഓല് ചപ്പാത്തിയ്ക്കും പിന്നെ ആണുങ്ങൾ രണ്ട് മൂന്നാളുണ്ട്
ഉം ഹസ്ബന്റ് ഇല്ലേവിടെ? ഗൾഫിലാ
ഇപ്പൊ ലീവിന് വന്ന്ണ്
ആഹ് ശരി ആഹ്
ങ്ങളാവിടൊക്കെ ങ്ങനെയൊക്ക്യാ ഭക്ഷണൊക്കെ
ഭക്ഷണം ഇൻക്ക്ന്റെവിടെ ങ്ങൻതന്നെ ചിക്കൻ കറിയാണ്
ഞാഹ്
കുക്കിംഗ് ഒക്കെ ചെയ്യോ കുക്കിംഗ് അറിയോ?
ആഹ് കുക്കിംഗ് എഹ് ഓരോസ് തും ഓരോ മൂട് പോലേണ് ചെ ചെലപ്പം ഇൻ ചെയ്യാങ്കിലും ഡ്രസ്റ്റ് ആഹ് ഇല്ലല്ലേ ആ അത് നമുക്ക് എന്താവശ്യണ്ടെങ്കിലും യൂട്യൂബ് നോ ക്കാ പിന്നിം നമ്മക്കയ്ക്കൊരു താല്പര്യം വാണം ഇന്നാ എങ്ങിനെ ഏത് ടേസ്റ്റിലും ഉണ്ടാക്കാ ക്ഷേ താല്പര്യല്ല ന്ന്ണ്ടെങ്കില് ഞമ്മക്ക് അല്ലെങ്കിപ്പ ഞമ്മ എൻ എത്രപർണുട്ടും കാര്യല്ല നമ്മളെന്തെേലും കാ ട്ടിക്കൂട്ടി പണ്യെയ്ച്ചും. ഇഷ്ട ട്ടോ ഏഹ് ഏ മെന്താ വെറൈറ്റി ഒക്കെ ഇണ്ടാക്ക്ണക്കെ ഇഷ്ടക്കന്നേണ്.
ഉം ഉം ശരി
അടെ മഴ ഇണ്ടന്ന് ഇന്ന് മയല്ലല്ലോ
ഉം ഇന്ന് മയല്ല്യ.
ആഹ ഇവിടെ ഇന്ന് ഒന്നണ്ട് ചാറ്റി പോയിറ്റോ ഒരു ഉച്ച ടൈം ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ നല്ല വെയി
നല്ല വെയിലന്നെ ഇപ്രാവശ്യം വെള്ളത്തിന് നല്ലോണോം
ആഹ് ബുദ്ധിമുട്ട്ണ്ടാക്കിയ ആ കാരണം പിന്ന ഫസ്റ്റ് ആ ള് തുറക്കണ ടൈമില് ഒന്ന് രണ്ട് ഒന്ന് ര ഒരു മൂന്നാല് ദിവസം പെയ്യാത്തുല്ല ആ നല്ല മഴണ്ട്‌ പെയ്തു ആ ആ ആ അതാണ് ആ മയ കണ്ടപ്പം വിജാരിച്ചിനു ഭയങ്കര നല്ല മായേരിക്കുന്നു രുന്നു
അതന്നെ
പിന്നെന്താ അടന്താ കൃഷിക്കൊണ്ടോ നിങ്ങക്ക്
അങ്ങനെ
എവിടെ ഇവിടെ
കൃഷിയോ കൃഷി അങ്ങനെ വ വല്യതായിട്ടന്നുല്ല ചെറുതായിട്ടൊക്കെഓരോന്നങ്ങെ എന്റ അമ്മ കുഴിച്ചിട്ടുണ്ടിവിടെ ഹസ്ബൻഡറിന്റെമ്മ
ആ ആ ആ നിങ്ങളങ്ങനെ വീട്ട
അത് ഇവിടെ സ്ഥലം കുറവാണ് തറവാട്ടിലാ ഒരു മോനെ ഉള്ളൂ രണ്ട് പെങ്ങന്മാരാണ് അപ്പ തറവാട് ഇനി ഞങ്ങള് ആ കല്യാണം കഴിഞ്ഞ് വീട്ണ്ടാക്കാണ് ഇത് ചെറിയൊരു ഇതാണ് സൗകര്യം ഇല്ല പൊളിക്കുന്നില്ല വേറൊരു സ്ഥലം വാങ്ങി
അങ്ങനെല്ലെ ആ അതെ ആ അവിടെ ഞങ്ങൾക്കും അങ്ങനെന്നെ തറവാട്ട് വീട്ടിലാണ് പിന്നെ അത് ഞാൻ വീട് പണി ഇനി അടിപ്പണിയാണ് ഒരുവിധം കഴിഞ്ഞു അടിപ്പണിട്ട്
അത് ശരി ഹസ്ബൻറ് ലീവ് ഉണ്ടോ
ലീവ് രണ്ടു മാസം വന്നിട്ട് ഇപ്പൊ ഒരു മാസം അവാനായി ഉം ആ അതാണ് വന്നാ ടൈം പോണ അറിയില്ല വെരണ് വെരുമ്പ ടൈമ് നമുക്ക് വെരണുണ്ടല്ലോ വെരണുണ്ടല്ലോ എന്നൊരു ഇന്ട്രെസ്റ്റ് ഉണ്ടാവും ആ അതാണ്
വന്ന് കഴിഞ്ഞാല്
പോവാന്
ഉം ഒരു വർഷാണ അവിടെ നിക്കല്
ഈ പ്രാവശ്യം അങ്ങനെ ഒന്നുല്ല ഒരു ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് പോരാം ഈ പ്രാവശ്യം ഒരു ഒന്ന ഒരു വഷം കഴിഞ്ഞണ് ഒന്നര ഒന്ന മുക്കാല് വർഷം ആയേക്കണ് പോയിട്ട്
അവിടെ കൃഷിയൊക്കെ ഒണ്ടാവും
ഇല്ല അവിടെ ഞങ്ങൾക്ക് സ്ഥ ടൗൺ ഏരിയായൊണ്ടേ
ആ ഉണ്ടാവൂലല്ലെ അടുത്തടുത്ത് വീടായിക്കും
ആ അടുത്തടുത്ത് വീടാണ് പിന്നെ ഞമ്മക്ക് അങ്ങാടിയക്കവുമ്പോ ഞമ്മ എന്താവശ്യം ഇന്ടെങ്കിൽ ങ് നമക്ക് അങ്ങാടി പോയി വാങ്ങാം ഇറങ്ങാന ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നാ മതി നമു എല്ലാ ആവശ്യം
ല്ലേ ഉം ഞങ്ങക്കിന്ന് സാധനം വാങ്ങാനാണ് ബുദ്ധിമുട്ട് വീട്ടില ആണുങ്ങളും ഒന്നുല്ല പിന്നെ ഇങ്ങനത്തൊരു പ്രശ്നം
സൗദിലാണല്ലേ എന്നിട്ട് ഇത്രായി എന്ന് പോയിട്ട്
പ്പ എട്ടു മാസായി
ആ
ഉം കൊറച്ച് ദൂരേക്ക് പോകേം വേണം ഞങ്ങള് കടകളൊക്കെ എങ്ങനെ
ഒരു വർഷം കയ്ഞ്ഞവരോ?
ആദ്യ വർഷം ആട്ട് വരും അങ്ങനെയാണ് ഇത് വരെ വന്നത്
അ അ ആഹ നമ്മക്ക് ന ഇ ഇവിടെന്ന് പറഞ്ഞാ നയാ പ്രശ്നൊന്നുല്ല മ്മ് ന്ന് എന്ത് സാധനം വാങ്ങണംന്ന് ഇണ്ടേലും. ചായ മ ദ മക്കള ആഹ് വലി മോനെണ് കൊണ്ടും ഇന അടക്ക് ഇറങ്ങിയാൽ മതി അങ്ങനത്തെ പ്രശ്നമല്ല. അതുകോണ്ട് ഞമ്മളൊന്നും നോക്കൂല.
ന പ്രശ്നല്ലല്ലോ ലെ ഉ ഉം.
പിന്നെ എല്ലാ എന്ത് സാധനത്തിനും ഞമ്മള് പെണ്ണുങ്ങളെന്നെ പോമ്പളേ. നമ്മക്ക് ഓട്ടോ വിളിച്ഛ് പോവും വാണ്ടി വരില്ലേ.
ആ, ശരിയാ. , ഓട്ടോ വിളിച്ച്, പോണോ.
അല്ല, ഞങ്ങക്ക് പോണ്ട, ഞങ്ങക്ക്വ്ടെ. ക്ക്നടന്നാ മതി, ഞങ്ങക്ക് ബസ്, കേർണെയിൽ ഇ ഈ വല്യ, ടൗണാണ് ഞങ്ങളെ അവ്ടെ, അപ്പോ, മ്മ്, ബസ്സ്, മ്മ്, ബസ്സ് , ങ്ങക്ക് കേറാന്, ആ മുമ്പ്ത്തന്നെ, നിർ നിർ
ആ, ശെരി, എ, ഏ. അങ്ങനൊക്കാവുമ്പോ, നല്ല സുഖാണ്, പൂവാന്, നല്ല സുഖാണ്, വെള്ളണ്ട്, വേനലായാല്.
കൊറവാണ്, ലെ.
പ്പൊ, കയ്ഞ്ഞതില്, നല്ലോം, കൊറഞ്ഞിങ്ങോട്ട് വനീഞ്ഞിമ്മ്, ന്താ, ചെയ്യന്ന്ചാരിച്ച് അപ്പളാണ് മഴ തത്.
ആ, ആണ്, ലെ, മ്മ്, ഞങ്ങക്കുവടെ, ഇങ്ങനെ, വെള്ളം ആണ്, ആപ്പൊ, നെ, എ, എല്ലോ, വെള്ളപ്പൊ എല്ലോടത്തും, പ്രാവിശ്യം കൊറവാണല്ലോ.
ആ, കൊറവെയ്ന്നിം, അവ്ടെ, എ, ബുദ്ധിമുട്ട്ണ്ട വെള്ളത്തിന്.
ഞങ്ങക്ക്, ഇ, , ബുദ്ധിമുട്ട്ണ്ടോയ്ച്ചാ--കോയൽകിണറാണ്, ഷയില് വെള്ളം, വെള്ളണ്ട്, മറ്റേ, മ്മളെ ഇ, ഉള്ള്ക്ക്, വെ, വെക്ക്ണ, മോഡലില്ലേ. അമ്മള്, പൊറത്ത്, വെച്ച്ങ്ങാണ്ട്, തിരിയ്ണ, മൊ , നല്ല, സൗണ്ടില്, അതാണെയ്, അപ്പൊ, കൊറേയ്യ്
ആ, മ്മ്ലെ, എ, വെള്ളത്തിലൊര്, വേറൊര്, മ്മ്, മിസ് മെല്ലൊക്കെല്ലെ, വര്ആ, കോയൽകിണറിന്.
, അഇയ്, ആ, നമ്മക്ക്, യ ഇൻക്ക്ഫസ്സ് ജ്ജ്, ഇങ്ങട്ട്ക്ക്, വന്നാതി, ഞങ്ങ, ഞങ്ങള്, ന്റെ വീട്ടില്, ആ, ഇന്റെ, വീട്ടില്, കേണറാണ്. അപ്പ, ഞങ്ങക്ക്, ഫസ്റ്റ്, ഇൻപ്പൊവ്ടെ, വെ, കല്യാണംകയിന്നുടനെ , വയ്യെങ്കര, ബുദ്ധിമുട്ടേയ്നിം. ഒരു, സ്മെല്ലുവാണ്, എന്തൊക്കൊയോ, പോലെയ്ഞ്ഞി നമ്മക്കത്, ശീലായ്കയിഞ്ഞ, നമ്മക്ക, ഐ, ആയിത്തീരൂലെ. പ്പൊ, ഇപ്പ്, ആ, പിന്നാമ്മക്ക്, ചോയേം, സ്മെല്ലൊന്നുംമ്മക്കറിയൂല. ഇപ്പൊ, പ്രശ്നല്ല, ച്ച, ചേലോല് വടെന്ന്, അയ്നൊക്കെ, പോർത്ത്ന്ന്, വന്നോലൊക്കെ, പറയുഎയ്. ആ, കുടിക്ക, എല്ലത്തിനും, അതന്നെ, ഉപയോഗിക്ക, പിന്നെ, ഒ ഇ ന്ത, ദിണ്ട്, മറ്റേ, കോയല് പൈപ്പ്, വെള്ളണ്ടല്ലോ. പൈപ്പ്, വെള്ള, ആം, അത് ഈ, ഒ, ഒരായ്ച്ചയില്, ഒരു, ദിവസൊക്കെ, വരൊള്ളു.
വരുളൂ. ഉം, കെണറൊന്നും, കുഴിക്കാന്ള്ള, സ്ഥലം, ണ്ടാവുലൈക്കും.
ഇല്ലല്ലെ, മ്മ് ഇല്ല അവ്ടെ വെള്ളം അ അവിടെ മാഷാ അല്ലാഹ് വെള്ളമൊക്കെ ഉണ്ട്.
ഉണ്ടല്ലേ ഉ ഉ ഒന്നില്ലെങ്കിൽ വെള്ളമാണ് വേണ്ടത്
അതാണ് എന്ല്ല എനക്ക് വെള്ളം ഇല്ലങ്ങിയല് ഭയങ്കര വിട്ടാണ്
റോഡും വേണം വൈ വേണ അല്ലെങ്കിൽ
റോഡൊക്കെ വേണം അല്ലെങ്കിൽ അമക്ക് ഭയങ്കര ബുധി
ഉം
എന്തെന്താ പിന്നെ എന്താ മക്കളക്കെ എന്താ ഇപ്പ എവിടെ
ഒരാള് ട്യൂഷന് പോയി ഒരാള് അടുത്ത അമ്മോന്റെ വീട്ടിലേക്ക് പോയിണ്
ആ അടുത്ത വീട് ആഹ ഇന്ന് വടെ ചായക്കന്താ എന്തെലും ഇണ്ടാക്കല്ണ്ടോ ഇങ്ങള്
ഇന്ന് ചായക്ക് ഇന്ന് പ്പന്റെ ഹസ്ബൻഡ് ഒരിത് പറഞ്ഞന്നീനി ഇൻസ്റ്റയിൽ കണ്ടിട്ട് നമ്മളെ സാധാ പൊടി ഇണ്ടല്ലോ പത്തിരിപ്പൊടി അതിനോട് ഉള്ളി വടണ്ടാക്ക്ണ ആ മൈദക്ക് പകരം ഇത് പത്തിരിപ്പൊടി ഇട്ട് ഒന്ന് ഇണ്ടാക്കി നോക്ക് നല്ല സിമ്പിളാണന്നൊക്കെ പറഞ്ഞപ്പോ ഇണ്ടാക്കിനോക്യതാ കൊഴപ്പല്ല ഹസ്ബന്റോ
അ
ഞാനോ
അല്ലല ഹസ്ബൻഡ് ല്ല ചെല ആണ്ങ്ങക്കല്ലേ ഫുഡ്ണ്ടാക്ക ആ ഓൽക്ക് എന്താപ്പ ആഹ്
ഇവടത്തെ ഭക്ഷണനല്ലാട്ടോ ഔടെ ഇണ്ടാക്ക അല്ല ഇവ ഇവടത്തെ നാട്ട്ത്തെ ഭക്ഷന്നുല്ല ഔ ഔടെ വേറെ എന്തോ ആയി കൊറെ ഇലകള് അങ്ങനൊക്കെ വെച്ചിട്ട് ഇണ്ടാക്കാണെങ്കിൽ ഇണ്ടാക്കാം
ഏ ഏ ഔടെ ഔടെ എന്താ ഹോട്ടല് ലെ ജോബ് ജോബ് എന്താ
കുക്കിംഗ്
ആ് ആഹ അപ്പന്നെ പല വെറൈറ്റി ഫുഡ്‌ ഇണ്ടാക്കല്ലോ
ഉം ഏ ഇവിടത്തതല്ല നമ്മളൊന്നും കാണാത്ത നമ്മുക്കൊന്നും പറ്റലുണ്ട് അങ്ങൻത്തെരു വെറൈറ്റി പറഞ്ഞാ ഔട്ത്തെ സൗദിത്തെ ഔട്ത്തെ മോഡല് ഉം
ഇല്ലലെ
ഏ നമ്മക്ക് തിന്നാൽ കയ്യൂല അവർക്ക് തിന്നാൻ കയ്യും അങ്ങൻ ത്തെ ഫുഡാണ് പക്ഷേ നാട്ട്ല് വന്നാൽ നല്ലോ ഇണ്ടാക്കുട്ടോ ബട്ത്തതില്
ആഹ അതുകൊണ്ട് നിങ്ങൾക്ക് പണിക്ക് പണിക്ക് കൊറവുണ്ടാവല്ലോ
ആഹ ഭക്ഷണൊക്കെ ഇണ്ടാക്കി തരും മീനൊക്കെ ക്ലീൻ ചെയ്ത് തരും അങ്ങൻ ത്തെ എല്ലാ പണി
ആഹ ആഹ
പിന്നെ പൊറത്തേക്കൊക്കെ പോവാൻ അങ്ങനെ ആ ഓക്കെ